ആ
ഹലോ ആ ഗുഡ് ഗുഡ് മോർണിംഗ്
ഗുഡ് മോണിംഗ് റിംഗ് കേട്ടിട്ട് എടുക്കാത്തപ്പം കോള് പോയിന്ന് വിചാരിച്ചു
ഇല്ല ഇല്ല ഇല്ല ഞാൻ അത് ഓണാ ആക്കാൻ ഒന്ന് നെറ്റ് വർക്കിങ്ങിന്റെ ഇത് അതിന്റെ ഒരു ചെറിയ മഴ പെയണതിന്റെ ഇതിലെ ചെറിയൊരു പ്രശ്ന
ആ അതെ ചില സ്ഥലത്തൊക്കെ ഉണ്ട് ഇപ്പോ പെ പെട്ടെന്ന് അങ്ങോട്ട് കുറയാ ആ മഴ ഉണ്ടോ ഇന്ന്
മഴ ഇന്നു മഴ ഇല്ല മഴ ഇണ്ടായിന് രാവിലെക്കെ ഇണ്ടായിന് ഇപ്പൊ പോ വെയില് വന്നോണ്തോന്നുന്നുഇപ്പൊ
ചീഞ്ഞുകൊണ്ട് നിന്നിരുന്നു
നല്ലവെയില് വന്നണേ അത് ഒന്ന് ചിക്കിയിടാനും അലക്കാനും ഒക്കെ ഉണ്ട് അ അതെക്കെന്ന് ഇതാക്കിയില്ല ഒന്നും
കിടക്കുന്ന സമയത്ര ഒന്ന് കിടക്കും രാവിലെ
ആ പുലർന്ന് ഇതായി വരൂല്ലേ
തീരും
അത് ശെരിയാ വീട്ടത്തെ കുട്ടികളോ ഭർത്താവൊക്കെയില്ലേ
ആ ഭർത്താവ്പുറത്താണ് പിന്നെ കുട്ടികൾ മോള് സ്കൂളിൽ പോയിക്ക ണ്പിന്നെ ചെറുതൊന്നുണ്ട് രണ്ടു വയസ്സുള്ളത്
ഉംഅത് ശരി മോള എത്രയിലാ പഠിക്കണേ എത്രയില്
ക്ലിയർ ഇല്ലല്ലേ പറയണത്
ആറാം ക്ലാസിലാണ്
ആഹ് വല്യ കുട്ടിയാണല്ലെ ആറാം ക്ലസില് വല്യ കുട്ടിയാണല്ലേ ഒറ്റ പേര ആണോ
ശരിയാണ്
ഏഹ് വീട്ടത്തെ ജോലിയൊക്കെ കഴിഞ്ഞാ
എന്ത് ഒന്നും കഴിഞ്ഞിട്ടില്ല മോന് ഉറങ്ങാതെ ഒന്നും നടക്കും എനിക്ക് തുടക്കാനേ ഉള്ളൂട്ടോ അത് ഓന് തുടച്ച കഴിഞ്ഞാല് ഓന അത് കൂടി ഓടിട്ട് വീഴാക്കാര അപ്പൊ പിന്നെ ഓന് ഉറക്കിട്ടെ അതുമൊക്കെ നിക്കൂ
അത് ശരി അത് ശരി ഉം എനിക്ക് അഞ്ച് എനിക്ക് അഞ്ചാളുണ്ട് ഹസ്ബൻഡ് ഇപ്പോ പൊറത്തേക്ക് പോയിണ് പിന്നെ വല്യയ ആള് എട്ടാം ക്ലാസ്സിലാണ് പിന്നെ ആറിലാണ് രണ്ട് പെണ്ണും മൂന്നാണും
ആഹ
ഒക്കെ പഠിച്ചാണ് ചെറുതുണ്ട് ഇപ്പൊ രണ്ടര ഒന്നിന് രണ്ട് വയസ്സ് ആയണ്ട് രണ്ട് രണ്ടര കാലായിന്
ആഹ് അടി കൂടൊക്കെ
അടിയോ അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഓര് അഞ്ചു പേരില്ലേ തമ്മില് തമ്മില്
പറഞ്ഞ ഇട്
ആഹ്
അടിന്റെ കാര്യത്തിത്തിലൊന്നും കോപ്രമൈസ് ഇല്ല നല്ല തല്ലും പിടിയും വീട്ടിലത്തെ ആരൊക്കെയുണ്ട് ഉമ്മയും ഉപ്പയൊക്കെ
തെ ഞങ്ങളിപ്പോ ഒരു വർഷയിട്ടോ മാറിട്ട്
ആഹ് അത് ശരി
ഞങ്ങളാലും ഒറ്റപ്പേര് തന്നെയാണ് അല്ല എന്നാലും വീട്ടിൽ ഹസ്ബൻൻ്റിൻ്റെ ഉമ്മിയും ഉപ്പയും ഒക്കെ ഉണ്ട് അത്
ഇത് ഓര തറവാട്ടിലാണ്
അത്ശരി അളച്ചളൊക്കെ ഉണ്ടോ
ആ
ഉം നാത്തുൻന്മാരെക്കെ
ആ നാത്തുമാരൊക്കെല് രണ്ട് നാത്തുൻന്മാരുണ്ട് ഓരെ കല്യാണം കഴിഞ്ഞിക്കണ്
ഉം ഹസ്ബൻൻ്റിൻ്റെ എന്താ ജോലി
ത് തറവാട്ടിലാണ്
ആത് ശരി എന്താ ജോലി ആഹ് ആ
പുറത്താണ്
അത് ശരി
ല്ലാ
ഏഹ് പൊറത്ത് എന്താ ജോലി
ആൾക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസാ
ആഹ് അത് ശരി വേറെ
നിങ്ങടെ എന്താന്ന് ഫുഡ്
ഫുഡ് ഇന്ന് സൽക്കാരം ഉണ്ട് കല്യാണം കഴിഞ്ഞ് സൽക്കാരം സൽക്കാരുണ്ട് അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ പോവാനുള്ള ഒരുക്കങ്ങളാണ് മ്
അപ്പൊന്ന് സൽക്കാരം കൂടി നീ പറഞ്ഞ പോണ്ടല്ലോ ഫസ്റ്റ് സൽക്കാരം കൂടി ആട്ടി പറയുകയും വേണ്ടല്ലോ
ആ അതെ പ്രസ്തുത ആൾക്കാരാണ് രാവിലെ ഉണ്ട് രാത്രിക്കെ ഉണ്ട്
കണ്ടാത്തന്നെ വയറ്നിറയും
ഉം അതന്നെ കുട്ടി ആ
ആൾക്കാര് ഒന്നിപ്പോ വിശപ്പ്ടക്കാൻ വേണ്ടിട്ടല്ല ഫുഡ് ഉണ്ടാക്കണത് ഓര്ണ്ടാക്കിലാറെ കൂടി ഞമ്മൾ ഉണ്ടാക്കിൽക്ക കഴിക്കാറാവണെന്നില്ല മത്സ്
ആഹ് ആഹ്
നിർത്തി പൊരിച്ചിട്ടും
ആഹ്
ഉല്ലാത്തത്തൊന്നും ഉണ്ടാവൂല
ഉം
പേരുഗാണല്ലോ ഇപ്പൊ
ഏഹ്
അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ ഇങ്ങനെ പെരുകി പെരുകി വരുകയാണല്ലോ ഇപ്പൊ കുറേ ഷുഗർ പ്രശർ കൊളസ്ട്രോൾ ട്രോൾ ഇല്ലാത്ത ഒരു നാല്പ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാര് കുറവാൾക്കാരാണ് വെരലില് എണ്ണാവുന്ന ആൾക്കളെ ഇണ്ടാവുള്ളൂ
അത് ശരിയാ അസുഖങ്ങളൊക്കെ ഉണ്ട് എല്ലാർക്കും ഉണ്ടേ ഇ കൊളസ്ട്രോള് ഉ ഇവിടണ്ട് എത്തയല്ലേ കൊളസ്ട
ഓ ഇപ്പൊ ഇമ്മ കാക്കുവിന്റെ ഉമ്മാനോട് എപ്പളും പറയും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ പറയുമ്പോ പറയും എനക്ക് അങ്ങനത്തെ പ്രശ്നംന്നു ഇല്ല എനിക്ക അങ്ങനത്തെ പ്രശ്നംന്നു ഇല്ല എന്ന് പറയും ഇപ്പൊ കുറഞ്ഞിക്കണ് ഇ കാലുവേദനയില്ല കയ്യ് വേദന ഇല്ല ഇപ്പൊന്നും ഇല്ല ഏഹ് എനിക്ക പിന്നെ എനിക്കിപ്പൊ ഒരു കുഴപ്പമല്ലാന്ന് പറയും ഡോക്ടറെടുത്തേക്ക് പോവാ പറഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞൽ കേക്കൂ ല്ല എന്നിട്ട് ഇപ്പ ഇങ്ങോട്ട് പെട്ടെന്ന് നല്ലോണം വേദന കൂടി ഇങ്ങാണ്ട് കൊണ്ട് പോയി ചെക്ക് ചെയ്തോക്കുമ്പോ ഒക്കെ മുന്നൂറ്റി ചില്ലാനോ നാനൂറ്റി ചില്ലാനോ കെത്തിക്ക കൊളസ്ട്രോളും ട്രോളും എല്ലാതും ഉണ്ട് അതിനൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൻ പറ്റില്ല ഇ സ്വയം ചികിത്സയാണ് പറയും
ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ടായി വന്നാൽ യേറെയാല് ഷുഗർ ആയാല് സൈലന്റ് ആയി വരും
അഞ്ചോടത്തെ ഇത്ര ബ്ലോക്ക്
ഉ
ഇത് നമ്മള് ആ പെട്ടെന്ന് ഇതാവുമ്പളെ അറിയുള്ളൂ അല്ലാണ്ട് അറിയില്ലല്ലോ ഉള്ളി ഉള്ളിലുള്ള കാര്യങ്ങൾ അല്ലെ
വേറെന്താ വിശേഷങ്ങളൊക്കെ മാറ്റ
ഹലോ
ഹലോ വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞെ
വേറെ എന്താ അങ്ങനെ പോണുണ്ട് അതി ഇപ്പൊ വലിയ പെരുന്നാള് കഴിഞ്ഞപ്പോ ബീഫിന്റെ പരുന്നാളല്ലേറെ
ആഹ്
ഒ കഴിഞ്ഞിട്ടില്ല ല്ലെ രണ്ട് ആളല്ലേ ഉള്ളെ ഞാനും മോളും തന്നല്ലെ അങ്ങനെ ഇതിന് പകരങ്ങക്ക് ചിക്കനാണെന്നണ്ടെങ്കില് പെട്ടെന്ന് തീർന്നീനു പറയും
ഹ
അപ്പന്നും താല്പര്യല്ല അവിടെ എങ്ങനെയാ ചിക്കനും ബീഫും എല്ലാം ഇഷ്ടാണോ
ഇല്ല ചിക്കനോട് ഒരു ഇഷ്ടോള്ളൂ ബീഫോണ്ട് ഇഷ്‌ടീല്യ
ഇവിടെ അതന്നെ കോലം മോൾക്കാണെങ്കിലും അധികൊന്നും വേണെന്നില്ല ആ രണ്ട് കഷണം ചിക്കൻ കിട്ടിയ ഒരു ആശ്വാസ സ്കൂളിൽ ചേർത്തിയാലും ടീച്ചർ ഇങ്ങനെ പറയാ സ്കൂളിൽന്ന് ടീച്ചർ പറഞ്ഞീന്ന് ചിക്കൻ ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുവ ചോറും മുന്നിൽ വച്ച ങ്ങാണ്ട് റിയു
ആ സ്കൂൾക്ക് ചോറ് കൊണ്ടോവല് ഉണ്ടാവും ല്ലേ
അ സ്കൂൾക്ക്
ഗവണ്മെൻറ് സ്കൂളല്ലേക്കാ രം
ഗവൺമെന്റ് എല്ല ആരിക്കും
പ്രൈവറ്റ് സ്കൂൾ ആണ് അപ്പൊ പിന്നെ ചോറും സ്നാക്സും കൊണ്ടോവും ഇവിടുന്നു പോകുമ്പോ തന്നെ
പഠിക്കോ
ആഹ് കൊഴപ്പല്ല
പിന്നെ
ആ എന്താ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല പത്ത് പന്ത്രണ്ട് വിഷയങ്ങളൊക്കെയാണ് നാലാം ക്ലാസിൽ തന്നെ ഉള്ളത്
ഉം അതന്നെ കുട്ടിക്ക് താങ്ങാനുള്ള ശേഷിയ ഇല്ല വേഗ എങ്ക കൗള്ള് പിടിച്ച കൊണ്ടു പൊമ്പോ
പോയപ്പോ ഞാൻ ഡ്രസ്സ്ളടെ വേഗത്തെ ബുക്കുകൾ മാറ്റിങ്ങാണ്ട് വീട്ടിൽ കൊണ്ടപകല്ല ഡ്രസ്സുകൾ ഇട്ടെടുത്തപ്പോ ഇതൊരു കാ കാ പാറ്റായിട്ട് തോന്ന മേച്ചിയെ അല്ലെങ്കിൽ ഉൾക്കൊണ്ടാണ് തൂക്കം തോന്നുന്നോ നോ അതപോലെ തന്നെ സ്നാക്സും വെള്ളവും കൂടെങ്ങട്ടറ്റൻ പറ്റ പിന്നെ മുറ്റത്തക്ക് വണ്ടി വരും
ഉുമ്പന്റെ കുട്ടികളൊക്കെ പോവല്ലാണ്
ആ അതല്ലേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തോടും വരമ്പും പാടവും കേറി കഴിഞ്ഞഞ് എത്രങ്ങാനം ദൂരം നടന്നു പോയി പോയിട്ട് ഞാനൊക്കെ സ്കൂൾ പോയിന്നറിയോ
ആഹ ഹ
ആണ്
ആ ശരിയാ
ഇനി മഴക്ക് ആ നമ്മൾ ഈ കാറ്റ സമയത്ത് എന്തോരം മഴയരുന്നില്ലേ ഇപ്പൊ മഴക്കാലന്ന് തോന്നണ നെല്ല
തോന്നുന്നില്ല വെള്ളപ്പൊക്കവും ഞാൻ പറയാ വെള്ളപ്പൊക്കും മറ്റ മറിച്ചൊക്കെ ഓരോന്ന് കേക്കും ഇപ്പോ പടച്ചോനെ വിളിക്കണ ടൈ ആണ് ഇപ്പ ഈനേരെ ക്കായാല്
കഴിഞ്ഞ പ്രാവശ്യംട്ടല ഇവിടെത് അത് നിട്ട് ഇങ്ങനൊയിരുന്നു ഇ
അ ശരിയ
എന്നിട്ട് മക്കൾക്ക് പിന്നെ സ്കൂൾ പോകുമ്പോം രാവിലത്തെ ചായക്കടി മാത്രം കഴിച്ച അങ്ങനെ പോയിട്ടുണ്ടാവല്ലേ
ആഹ ആ കുട്ടിയക്ക് രണ്ടാക്കെ പോ കൊണ്ടു പോവാണ്ട് അപ്പം ഭക്ഷണൊക്കെ ആക്കൂ പോവാനുള്ള സ്നെ അല്ല രാവിലത്തെ കടികളോ എന്തെങ്കിലുക്കെ
സ്കൂള്ള ദിവസംല സാധാരണ ഉണ്ടാവില്ലല്ലേ ശനി ഞായറും ഒഴികെ മുള്ളങ്ങളൊക്കെ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞിട്ടിായിരുന്നോ
ആഹ കല്യാണണ്ട ഇനി
ആ, ഞായറാഴ്ച്ച ആയിരുന്നോ
ആ കഴിഞ്ഞ ഞായറഴ്ച, ഈ ഞയറാഴ്ച്ച അല്ല
അതിന് മുന്നത്തെ ഞായറാഴ്ചയാലെ
ഉം
നട്ട് സൽക്കാരത്തിന് എന്താ ഫുഡ് എന്താന്നാ അറിഞ്ഞിക്കണോ പറഞ്ഞിന്നോ.
ഇല്ല പറഞ്ഞില്ല ഒരു ഏ തറവാട്ടിലാണ് എന്താ പോയില്ല പോണം, ഇത് കഴിഞ്ഞിട്ടണോ പോവാൻ വിചരിച്ച്. ഇല്ല
വീട്ടിത്തെ തന്നെ ഇങ്ങോട്ട് ഒക്കെ തീരുമ്പോ തന്നെ തറവാട്ടിന്ന് ഇങ്ങനെ പറയും എല്ലാരും. എന്താതിലെ വരാത്ത വരാത്ത നമ്മളെ തന്നെ ഒക്കെ അങ്ങട്ട് തീരുമ്പേക്ക ഒരു നേരാവും. പിന്നെ ഈ മാതിരി ചെറിയ കുട്ടികളക്കെ ഉണ്ടാവുമ്പോളേ പറയവും വേണ്ടല്ലോ.
ആ ശരിയാണ്.
മോനെ നോക്കാന് ആരുല്ല ഞാൻ തന്നെ നോക്കണം. ഭയങ്കര
ആ അത് ശരിന്നെ.
ആ
എടക്കിടക്ക് എന്താ ക്ലിയറാകാതെ പോണ പോലെ.
ആ, ശരി എന്നാ പിന്നെ എന്താ പറയാ കുട്ടികളൊക്കെ
ആ
എന്നാ ശരി ഞാൻ വിളിക്കാം.